ഹലോ ആ കേക്കുന്നുണ്ട്
എന്ത കരി പാ അിയൊന്നും ഇല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഓവറായിട്ട് നിറഞ്ഞു എ തോന്നുന്നു.
അതെ ഫുഡ് ഓവറായാലും ആഹ് ഫുഡ് ഓവറായി കഴിച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാ ആകെ ഒരു മയക്കായിരിക്കും
അതെ അതെ ഇന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയന്ന് മുത്തശ്ശി വാന്നിട്ടുണ്ടായിരുന്നു ഇപ്പ കുറച്ച് സ്പെഷ്യല് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചോങ്‌ അത് നിങ്ങടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല ആഹ് ത്തശ്ശി കണ്ണൂരാണ് അവിടെ ഈ നമ്മുടെ ചാളയില്ലേ അതിനുള്ളില് കായ ഇട്ടിട്ട് ഒരു കറിണ്ടാക്കും മൊത്തത്തിലൊരു അവിയലവ് കായല്ലേ കായ് വായക്കാ
ആഹ് ആഹ് അതെ ആഹ് അത് മീ മീനും കൂടെ
മീനും കൂടെ ഞാന് എഹ് അങ്ങനെ കഴിച്ചിട്ടില്ല മുത്തശ്ശി മാത്രം ഉണ്ടാക്കണ കണ്ടത അത്ട്ടിട്ട് അതിനുള്ളിൽട്ട് ഇങ്ങനെ അവിയല് പോലെ ഇരിക്കും നല്ല രസ അത്ണ്ടാവുന്നു പിന്നെ ആഹ് മത്തങ്ങയും ചെമ്മീനല്ലേ പച്ചച്ചെമ്മീന് അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു തോരം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു
അതെ ഇതൊക്കെ വെറൈറ്റി ആണല്ലോ
വേറെ ഒന്നുമില്ല നല്ല രസായിട്ടുണ്ടാരുന്നു
ആഹ അത് ശരി അപ്പൊ നല്ലവണം വയറ് നെറച്ച് കഴിച്ചു ആ നമക്ക് ചെല ആ നമുക്ക് ചെല സമയത്ത് നല്ല ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോ എനിക്കും. അങ്ങനെ തന്നെ സ എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് സദ്യ തീരെേ ഇഷ്ട ഇണ്ടായിരുന്നില്ല. ഞാൻ കഴിക്കലേ ഇല്ല. പക്ഷെ ഇപ്പോ ഈ സമയക്കായി ഇപ്പോ ഒരു ന മാസംമുന്നേ ഒക്കെ എനിക്ക് ഭയര ഇഷ്ടം. ഞന് പുറത്ത് പോയിട്ട് ഹോട്ടലിൽ പോയാൽ കഴിക്കാം. ആദ്യമൊന്നും. കല്യാണത്തിന് പോവുകേ ഉണ്ടായില്ല. സദ്യയാണെകിൽ. വി
ആഹ അതെ അതെ ശരി
എനിക്ക് ഭയങ്കര മാറ്റമാണ് എനിക്കിപ്പോൾ വെജിറ്റബിൾസ് അങ്ങനത്തെ കറികളൊക്കെ നല്ല രസ ടേസ്റ്റ് ഉണ്ടായാലും എനിക്കിഷ്ടമാണ്
ആഹ
അങ്ങനെ ആ അല്ലെങ്കിൽ നോൺ വെജ് മാത്രം ആയിരുന്നു
ആഹ പിന്നെ നോൺവെജ്. എന്താ അപ്പം ഇഷ്ടം നോൺ വെജില്
നോൺവെജില് ചിക്കൻ
ആഹ ചിക്കൻ ചിക്കൻ ചിക്കൻ എന്താ ഇഷ്ടം
ചിക്കൻ പുറത്തുന്നു വാങ്ങിക്കണം അതാണ് ഇഷ്ടം അൽഫാം പിരി പിരി അങ്ങനത്തൊക്കെ ഹണി ചിക്കൻ ഹണി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ട എന്താ പറയാ ആ മട്ടർ നാനൊക്കെ കൂട്ടി കഴിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ട.
പക്ഷെ എനിക്ക് ഹാണിയുടെ ഇഷ്ടല്ല
അതെ എനിക്ക് ആദ്യം ഇഷ്ടംണ്ടായിരുന്നില്ല ആദ്യൊന്നും പക്ഷേ പിന്നീട് ഞങ്ങൾ അന്ന് എപ്പോഴും ഞങ്ങളിവിടെ പെരുന്നാൾക്കൊക്കെ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കൂലേ വെറുതെ എന്തിനാ ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടാക്ക അങ്ങനെ വിചാരിച്ചോട് ഞാൻ ഓഡർ ചെയ്യ വിചാരിക്കും ഓഡർ ചെയ്യും. അപ്പൊ അല്ല അവര് ചിലപ്പോ ആ വരാത്തവരൊക്കൊയിരിക്കും പെരുന്നാക്ക് വര അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അങ്ങനെ വിചാരിച്ചിട്ട് എന്താ പറയാ അപ്പൊ എന്നും ഈ മന്തി അൽഫം അതാണ് എപ് വങ്ങികല് പക്ഷെ പിന്നെ അങ്ങനെ പിന്നെ പിന്നെ പെരിപെരിയായി ആയി പിന്നെ. എനിക്ക് അങ്ങനെ ഹണി ചിക്കൻ എനിക്ക് അന്നൊന്നും വലിയ ഇഷ്ടണ്ടായില്ല പക്ഷെ ഈ അൽ ഫാമത്ത് കഴിച്ചച്ച് കഴച്ച് കഴിച്ചച്ച് എനിക്ക് ഹണി ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു ദിവസം ഞാൻ പോയി കഴിച്ച അപ്പ അന്തെങ്കി വിശപ്പ ഇണ്ടായിട്ടാണോ എന്താ അറിയില്ല എനിക്കാണ് ഭയങ്കര ഇഷ്ടായി ഉം ചില സമയത്ത് നമുക്ക് ഇഷ്ടമാണല്ലോ
ആഹ് അതെതെ പക്ഷെ ഒരു പ്രാവിശ്യം ഞാനിങ്ങനെ ഹണി കഴിച്ചിട്ട് വിശന്നുരുന്നപ്പോൾ തന്നെയാ കഴിച്ചേ എനക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ടും ഇഷ്ടമല്ല മധുരവും അതും കൂടെ അല്ലാണ്ട് പരി പെരിയൊക്കെ ഇഷ്ടമാണ്. ഞാൻ പെരി പെരിൽ തന്നെ ഹണിയാണ് കഴിച്ചത് ഇഷ്ടായില്ല അങ്ങോട്ട് കൊമ്പിനേഷൻ ഇഷ്ട്ട
അതെ ആഹ പിന്നെ നമുക്ക് ചിലസമയത് ഇങ്ങനെ ഒരു ഓ ആഗ്രഹങ്ങൾ വരും എനിക്ക് പുറത്തത്തെ ഫുഡ് സത്യം പറാഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ
എനിക്കിഷ്ടണ്
ആഹ നല്ലതല്ല ഹെൽത്തി അല്ല എന്നൊക്കെ പറയട അങ്ങനെ ക്കെ പറഞ്ഞ കൂടിട്ട് നമ്മള് കഴിക്കുമ്പോ നല്ലോണം നമ്മുക്കൊരു ഭയങ്കര സംതൃപ്തി തൃപ്തി തോന്നുലെ ആ അത് എനിക്ക് നമുക്ക് പുറത്തുന്ന് കഴിക്കുമ്പോഴാ ഇപ്പൊ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ച് ആയിക്കോട്ടെന്ന്. എല്ലാ സാൻവിച്ച് ഒന്നും എനിക്ക് പറ്റൂല എ എല്ലാ കടയിത്തെ ഒന്ന് പറ്റൂല പക്ഷെ ചിലത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാവില്ല ചില കടയിൽ നമ്മൾ ഇങ്ങനെ പോകുബോ നമുക്ക് അവിടെ കൊള്ളാം അങ്ങനെയുള്ള സാ അങ്ങനെ ഉണ്ടാവോല്ലോ ആഹ് അങ്ങനെ തെ നിക്കിഷ്ടാണ്, പുറത്തില് പോയി ങ്ങനെ കഴിക്കണം. അതെനിക്ക് ഭയങ്കര - ഇഷ്ട്ടാ ഉണ്ടാക്കാന്ന് പറയണത് എന്നെ കൊണ്ട് പറ്റിയേല്ല
എനിക്ക് കുക്കിങ്ങ് കൊഴപ്പില്ല ഇഷ്ടാണ്. പക്ഷേ ആ അങ്ങനെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഒന്നും അങ്ങനെ ഇഷ്ടാ ഒന്നും അല്ല ചില സംഭവ ചെല സമയത്ത് ഇങ്ങനെ തോന്നും ഇങ്ങനെ ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യും അല്ലാണ്ട് ഫുൾ ടൈം അങ്ങനെ ഒന്നും ഇണ്ടാക്കാൻ എനിക്ക് ഇഷ്ട്ടെ അല്ല.
അതെ അത് ശരി അങ്ങനെയൊക്കെ എനിക്ക് എന്താ പറയുക നിങ്ങളെങ്ങനെ ഫുഡ് നല്ലോണ്ണം ഫുഡിയണോ ചേലോല് ണ്ടാവില്ലേ നല്ലോണ്ണം ഫുഡ് കഴിക്കും.
ഇല്ല അങ്ങനെന്നുല്ല. വിശപ്പുള്ളപ്പോ കഴിക്കും, നിറഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു കുറച്ചുപോലും കഴിക്കാൻ പറ്റൂ റ്റുല്ല
അതെ എനിക്കും അതെ എനിക്ക് ആവശ്യത്തിനെ കഴിക്കാൻ പറ്റുള്ളു. ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റു.
അങ്ങനെ പുറത്തുന്ന് പോയി എപ്പഴും കഴിക്കണന്നും എനിക്കില്ല വല്ലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോ പിന്നെ എനിക്കൊരു സ്വഭാവോണ്ട് പിന്നെങ്ങനെ ഭയങ്കര ഡിപ്രഷനടിച്ച്. അല്ലെങ്കിൽ ഈ ഓഫീസിലൊക്കെ ഭയങ്കര ടെഷനൊക്കെ ആയിരിക്കും, ഞാനിപ്പോ ഇങ്ങനെ തിരിച്ച് വര- വേ ഞങ്ങളുടെ ഇവിടെ കുറെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള കുറെ കടകളുണ്ട് ഞാൻ ഒറ്റക്ക് പോയി ഫുഡ് കഴിക്കും ആരെയും വിളിക്കില്ലോ അപ്പൊ ഒരു സന്തോഷാണ്. അപ്പൊ എന്തോന്നില്ല. ഒരു സന്തോഷ
ആ അത് ശരിയാ അങ്ങനെ നമുക്ക് ഫുഡക്കെ കഴിക്കുമ്പോ നമുക്കന്നെരു മാനസികായിട്ടൊരു സംതൃപ്തി
ആ അപ്പൊ അത്രയും നേരം നമ്മളി ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ആ ഒരു പിന്നങ്ങ് മാറും
ആഹ് ആ ശരീര്ത്ത്ന്ന് എന്തോ ഇറങ്ങി.
അതെ അതെ ഒരു സന്തോഷാണ് ആ ദേഷ്യക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെങ്ങോട്ട് ഫ്രീ ആകും
സത്യം പറഞ്ഞൽ ഫുഡ് എനിക്ക് ആദ്യം അങ്ങനെ ഫുഡിനോടന്നും വലിയ ഇഷ്ടണ്ടായിരുന്നില്ല ഇപ്പാ ബ്രോസ്റ്റ് ഞാന് എനിക്ക് എ- എല്ലില്ലാത്ത ചിക്കൻ മാത്രമേ പറ്റുള്ളായിരുന്നുള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ അതുവരെ എന്നിട്ട് എന്താ പറയാ അതിലിങ്ങനെ ചിക്കന്റെ ചെല- അപ്പൊ ബ്രോസ്റ്റ് ഒക്കെ ആവുമ്പോ നമ്മള് അതിങ്ങനെ പോളി. കഴിക്കുമ്പം എഹ് അതിന്റെ എല്ലുമലിങ്ങനെ ഒരു റെഡ് കളറൊക്കെ ണ്ടാവൂല്ലേ.
ഉം
എല്ലിൽ ഇങ്ങനെ കാണുമ്പ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യഎന്ന്ട്ട് എനിക്കി എല്ലില്ല. ല്ലില്ലാത്ത ചിക്കൻ മാത്രം പക്ഷെ ഇപ്പ എല്ലിള്ളത് എനിക്ക് പറ്റെ എല്ലില്ലാത്തത് എനിക്ക് പറ്റെ യില്ല
ഉം എനിക്കും എല്ലാം ഉള്ളതാ ഇഷ്ടം ഇപ്പം.
അന്ന് ഞാനത് പറയുമ്പോ എല്ലാരുത് പറയും ആർക്കും ഇഷ്ടണ്ടാവൂല്ല ഈ എല്ലില്ലാത്ത ചിക്കാൻ. നിക്കണേ പൊതുവെ അത് കഴി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഒരു സോഫ്റ്റ് ഉണ്ടാവൂല. പക്ഷെ ഇന്നിട്ട് എന്നോട് എല്ലാരും അത് പറയും പക്ഷെ ഞാന് അന്നതന്നെ കഴിച്ചോണ്ടിരുന്നേ. ഇപ്പ എനിക്കത് പറ്റൂല ഇപ്പ എനിക്ക് ഇങ്ങനത്തെ വേണം
അതെ.
ഉം പിന്നെ മക്ക്രോണി അങ്ങനത്തെ പാസ്സ്ത അതൊക്കൊ ഞാൻ വീട്ടിലണ്ടാക്കി നമ്മള് ചിക്കന് ഒക്കെണ്ടാവുമ്പ അത്. എനിക്കിവിടെന്നന്നെ ഇണ്ടാക്കി കഴിക്കുന്നഷ്ടം.
ആ ഇന്നലെ ഞാൻ പാസ്ത ഉണ്ട് ഞാൻ മക്ക്രോണി ഉണ്ടാക്കിയായിരുന്നു ഇടെ എല്ലാർക്കും ഇഷ്ട്ടായി
അയ്യി നിക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മക്കളായാലും അതൊക്കെ കഴിക്കോല്ലോ മക്കൾക്കും അങ്ങന്നെ ഇപ്പ ഇതൊക്കെ മതി
ആഹ് അതെ അതെ അതെ പിള്ളേർക്കൊക്കെ അങ്ങനൊക്കെ ആയിരിക്കുല്ലോ ഇഷ്ടം
ഉം പിന്നെ ഞാനും പൊതുവേ മടിച്ചി ആയൊണ്ട് അവർക്ക്ങ്ങനെ ഇഷ്ടപപ്പെട്ടിട്ടും കാര്യ ല്ല ഞാൻ ണ്ടാക്കണ്ടേ ഞാ ഞാന് രാവിലെ പഴം വാട്ടി ഇന്നിപ്പോ പഴം വ വാട്ടിയതായിരുന്നു രാവിലെ എന്താ പറയാ അതാവുമ്പോ പെ ആഹ് അങ്ങനെ എഹ് ഇല്ല അങ്ങനെ എന്നും ഒന്നും ഉണ്ടാക്കൂല മാറ്റി ഇങ്ങനെ ആഹ് മാറ്റി ഇങ്ങനെ കൊടുക്കും എന്താ പറയാ അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ എന്നും എന്നും ഒരേ അല്ലല്ല ഞാൻ അതിന്റെ എടയിൽ ഒരു കോൾ വന്നു എന്നും ഇങ്ങനെ എന്താ പറയാ ഒരേ സാധനം കഴിച്ചോണ്ടിരുന്ന- ഭയങ്കര മടുപ്പാവുമല്ലോ കുട്ടികൾക്ക്
അതെ അതെ അത് നമുക്കും അങ്ങനെ തന്നെയാ
ക്കും അങ്ങനെെയാണ് അപ്പോ ഞാന്- എന്തെങ്കിലും ഇടയ്ക്ക് ഞാന് എല്ലതും ഉണ്ടാക്കും പിന്നെ പുട്ട് ദോശ- അങ്ങനെ എല്ലതും ഉണ്ടാക്കും ചെല ദിവസം ബിസ്കറ്റോ എന്തെങ്കിലും അതും ഉണ്ടാവും ചില ദിവസം എന്നിട്ട് ഞാന് അവര് മദ്രസ വിട്ട- വിട്ട് വരുമ്പോത്തേക്കും ഞാന് കഞ്ഞിണ്ടാക്കി വെക്കും അല്ലെങ്കിൽ നമുക്ക്- ടെൻഷനാ ആ ബിസ്കറ്റ് മാത്രം കഴിച്ചിട്ട് വിടൊന്നുവില്ല ഉം എന്നാ പിന്നെ ആ നമ്മുക്ക് ടെൻഷൻ ആവും പിന്നെ അവിടെ പോയിട്ട് അവര് ശരിക്ക് കഴിക്കുന്നുണ്ടോന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ
ഉം ഉം ഉം
മക്കള് കഴി -
ഉം അതെ
പിന്നെ എന്തുവാ കു കുഞ്ഞൊക്കെ കഴിച്ചോ കുഞ്ഞ് ഒറങ്ങാണോ
കുഞ്ഞിനെ ദേ അമ്മ കൊടുക്കുന്നുണ്ട് ഇത്ര നേരം ഒ ഒറക്കാരുന്നു ഇവിടെ രാവിലെ തൊട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല ആ എന്തോ ആ പണി നടക്കുവായിരുന്നു ആ റോഡില് അപ്പൊ രാവിലെ തൊട്ട്, - ആ ഭയങ്കര കരച്ചി- ലും ഒറങ്ങാനും പറ്റില്ല കൊറച്ച് ഒറങ്ങി കഴിഞ്ഞ് വിയർത്തിട്ടൊക്ക എണീറ്റു ആൾക്ക് ഫാനും ഏസി- ഒന്നും ഇല്ലാണ്ട് പറ്റൂല്ല ഒരു ചു തുള്ളി ചൂട് സഹിക്കില്ല എന്നിട്ട് എണ്ണീറ്റ് എന്നിട്ട് പിന്നെങ്ങ് വാ വാശിം കരച്ചിലും ഒക്കെ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ അതിന്റെ ദേഷ്യം
അതെല്ലെ അതിന്റെ ഇടെൽ കൂടെ വിശപ്പും കൂടെ ഉണ്ടായിട്ടായിരിക്കും
ആ അതുകൊണ്ട് കഴിച്ച് കഴിക്കണൂല്ല എന്നിട്ട് പിന്നെ ഞാന് ഉറക്കി ഉറക്കി കഴിഞ്ഞപ്പോ ഭയങ്കര ഉറക്കം കറണ്ട് വന്നു കഴഞ്ഞപ്പോ അപ്പൊ പിന്നെ ഇപ്പ എണീറ്റിട്ട് അമ്മ ദെ ഫുഡ് കൊടുക്കുണുണ്ട്
അതെല്ലെ അവര് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷനാ
പിന്നെ ഇനി വൈകിട്ട് പോയോ കുട്ടികളൊക്കെ പോയോ സ്കൂളില്
മുട്ടല്ലേ ആ സ്കൂളിലേക്ക് പോയി ഇനിയിപ്പോ നാലരയാവും ആ അതെ അതെ എന്താ
ഇപ്പൊ ചെറിയൊരു പല്ല് വന്നിട്ടുണ്ടോ ഒരു ഒരു പല്ല് വന്നിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് ചവച്ച് കഴിക്കും ഇപ്പ അങ്ങനെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യൊമൊന്നും ഇല്ല
ആ അപ്പൊ പിന്നെ കുഴപ്പില്ല പല്ലുണ്ടോ
ഒരെണ്ണം ഒറ്റ എറണ്ണം ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ
അതെല്ലേ അത് ശരി ആ.
അതെ.
ഉം പിന്നെന്ത് വന്നിട്ട്?
പിന്നെന്താ ഞാൻ എനിക്ക് വേറെ കുറ ഫ്രീലാൻസ് വർക്ക് കിട്ടിയായിരുന്നു രാവിലെ അതിന്റെ തിരക്കിലായിരുന്നു.
അതെ ആ അപ്പൊ
അപ്പ ഇപ്പഴാ ഫ്രീ ആഹ് ഇപ്പഴാ ഒന്ന് ഫ്രീ ആയിരുന്നു അതാ ഇപ്പ വിളിച്ചത്.
അതെ അല്ലെ വർക്കൊക്കെ കിട്ടുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ.
അതെ അതെ പക്ഷെ സമയില്ല എല്ലാം കഴിഞ്ഞഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യണം. അപ്പോ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ പോസ്റ്റുപാർട്ട് പ്രഗ്ന ആ ഇതിന് ശേഷം എനിക്ക് കുറച്ച് മറവി വന്നിട്ടുണ്ട്. കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പം ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഐഡിയ അങ്ങനെയ പോകും അതൊ ഞാൻ ഫുള് കഥകൊക്കെ അടച്ചിട്ടിട്ട് ഫുള്ള് ഒറ്റിക്കിരുന്ന വർക്കൊക്കെ ചെയ്യ ആ ആ അതെ അതെ.
എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും സ്ട്രെസ് ഒന്നും കൂടുതൽ എടുക്കണ്ട. ഒക്കെ ശെരിയാവട്ടെ ആ ഒക്കെ ശെരിയാവട്ടെ.
ആ അപ്പൊ നടക്കട്ടെ.
ആ എന്നാ ഓക്കെ ശരിട്ടോ.